ആഹ എന്തൊക്കെയ സുഖം
എ എന്തൊക്കെയ സുഖമാണ് എന്തൊക്കെ അന്തർഥാനം
ഉ നല്ല വർത്താനടാ ഏ അങ്ങെ പോണ് ഉ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകണ്ട് ഉം ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര മഴ ഉണ്ടല്ലോല്ലേ
ആ് നാട്ടിലിവിടെ പെരും മഴയാണ് അവിടെ എന്താ പാടെ
ഇവിടെ അങ്ങനെ മഴൊന്നുംല്ലടാ ഇവിടെ ചൂടാണ് മൊത്തത്തില് നല്ല വെയിലും പരിപാടിയൊക്കെ ആയിട്ട് നല്ല ചൂടാ അതിനൊക്കെ രാത്രി ഇടക്കെ ചെറുതായിട്ട് മഴ പെയ്യും പക്ഷെ എന്നാലും ് ആും ചൂട് പോണില്ല ഭയങ്കര ചൂട മയന്നൊക്കെ പറയുമ്പോല്ലേ ഭയങ്കര മിശാണ് ഞമ്മൾ ഈ നാട്ടിൽന്ന് പുറത്തു നിക്കുമ്പോളേ
നാലരെ
നാട്ടിലെ മഴന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാല് ഏ ഭയങ്കര രസമാണല്ലോ മഴ കുളം പാടം ഉ മയത്തി ഇങ്ങനെ നമ്മള ഈ നമ്മള റൂമിലിങ്ങനെ പുറപ്പ വച്ച് കടക്കുക പുറത്ത് നല്ല മഴ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ട ഇവിടെ പുറത്തണണ സമയത്ത് മഴന്ന് പറഞ്ഞ കഴിഞ്ഞാല് എല്ലാ കാലത്തും നമുക്ക് ഓർമ്മകളാണ് എപ്പോഴും മഴക്കാലത്ത് പല ഓർമ്മകള നമുക്കുണ്ടാവകും എനി ഈ മഴക്കാലം എന്ന് പറയുമ്പോ ബസ്റ്റ് ഓർമ്മൽ വരുന്നത് നമ്മളെ സ്കൂൾ കാലമാണ് കാരണം നമ്മൾ ഈ സ്കൂള് തുറക്കുന്ന ടൈം മഴശക്തായിട്ട് തുടങ്ങുന്ന ടൈമ ഒരേ സമയത്താണ് അപ്പൊ നമ്മൾഈ പുതിയ യൂണിഫോം ബുക്ക് പരിപാടി ഷൂസ് ഇതൊക്കെ വെച്ച് കൊടൊക്കെ വെച്ച് പോവും പക്ഷെ ഭയങ്കര ചളി പിളയിക്കാരോ ഭയങ്കര മൊത്തം നടന്നു പോകുമ്പോള്ളി ചളി ആകവുംം എന്നാലും നമ്മള് പോവും ഭയങ്കര ചടപ്പാണ് അന്ന് ഭയങ്കര ചടപ്പായി അത് സ്കൂള മയയക്ക അങ്ങനൊയിന പക്ഷെ ഇപ്പ അത് ഇങ്ങനെ ആലോയിക്കുമ്പോ ഏ നല്ല വിത ഉണ്ടാവുന്നു അപ്പൊ എന്ത് രസമായിന എന്നുള്ളത് ഇപ്പോഴാണ് ഇങ്ങനെ ആലോയിക്കുമ്പോളാണ് ഇങ്ങനെ മനസ്സിലാവണത് അത്രയും രസമായി ആ കാലം ഇങ്ങനെ ഓർത്തെടുക്കുമ്പോ ഉ സ്കൂളിങ്ങനെ കറിഴിക്കുക റിച്ചന്റെ ശേഷമൊക്കെ സമയത്ത് ക്ലാസ് ഒക്കെ ഭയങ്കര ഇരുണ്ടിലാണ് അന്ന് അങ്ങനെ ലേറ്റ് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ക്ലാസ്സിലൊന്നും അളും അങ്ങനെ ഇന്നെ തോന്നുന്നു ഞാൻ ഗവൺമെന്റ് സ്കൂള പഠിച്ച അപ്പോള നല്ല ഏറ്റൊന്നില്ല പക്ഷെ അപ്പോ നല്ല ഇരുണ്ടൊ ഒരു കാലാവസ്ഥയരുന്നു ടച്ചർപ്പൊ ടീച്ചറൊന്നും വരില്ല അപ്പൊ എല്ലാരും കൂടി കൂടി ഒച്ചപ്പാടം ഉണ്ടാക്കി നല്ല ർമ സ്കൂളും മഴയും തമ്മിലുള്ള എനിക്കുള്ളത് പിന്നെ വേറൊരു ഓർമ്മന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാട്ടിൽന്ന് പാടത്ത് പോണതും കുളത്തിൽ പോണതൊക്കെയാണ് ചെറുപ്പത്തിൽനി നീന്താനന്ന അറിയില്ല കൊറെേ കാലം പക്ഷെ ഞാനും എന്റെ അമ്മമായിന്റെ മലും അങ്ങ ഭയങ്കരങ്ങ വം നമ്മളെ എയും കൂടി തോർത്തോണ്ടിട്ട് ഇപ്പ പോകന്നിട്ട് ആണിന്ന് പറഞ്ഞ സ്ഥലംണ്ട് നമ്മളെ മുട്ട് കരേണ്ടാള്ളു വെള്ളം അവിടെ പോയിക്കണ്ട് കോരിക്കാണ്ട് ചെറിയ പറരലും കുട്ടികളെയ കൊച്ചീന്ന് പറഞ്ഞ കനക്കട അതൊക്കെ പിടിച്ച വരി കൊണ്ട അട്ടന അടക്കം പിടിച്ചു കൊട നിങ്ങള് വരി അത്ര നല്ല നല്ല ഓർമ്മകളാ ഉള്ളത് അത് സംഭവം പണ്ടത്ത ഒരാള് ആ അതൊക്കെ കാലം ഇനി അതൊന്നും തിരിച്ച് കിട്ടൂലാന്ന് പറയുമ്പോളാണ് ഒരു ഉം
ഉം ഇക്കുറി ഇവിടെ എന്താ വച്ചാല് നമ്മള അവിത്തെ അവസ്ഥ വെച്ചാല് ഇവിടെ പെരും മഴയാ കൃഷികളൊക്കെ നശിച്ചു കൃഷിയൊക്കെ ആകെ പോയി അതേപോലെ കിണറിലൊക്കെ ഇക്കുറി വെള്ളം ഇണ്ടായി ആ വേനെല്ലാം കിട്ടിയ വെയിലിനൊക്കെയെ ആ വെയിലിനൊക്കെ നല്ലോണം വെള്ളം കിട്ടി ഇക്കുറി പിന്നെന്താ അങ്ങനെ ഓരോ കാര്യങ്ങള് ഞമ്മള് മയങ്ങനെ ഇരിച്ചുമ്പോ ഇങ്ങനെ ആലോചിച്ചും പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു വുമ്പോ അല്ലാതെ ഇപ്പൊ എന്തുട്ടാ തന്നെ ഞമ്മക്ക്
ആ ആ അതാണ് മയന്റ് വേറെ ഒരു വശാണ് അത് നമ്മള് രസകരമായ ഓർമ്മകളെന്ന് പറയുമ്പോളേക്കു കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് വയനാട്ടും പ്രത്യേകിച്ച് കർഷകരും ഇതൊക്കെ ആയിട്ട് അന്നവര് കഷ്ടപ്പെട്ട് ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്ത് ഉണ്ടാക്കിയ കൃഷിയിടങ്ങൾ എന്താ ചെയ്യുക ഒരു മഴ നല്ലോണം അങ്ങട്ട് നിർത്താതെ പെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ടിവസം പെയിത് കഴിഞ്ഞാല് ഫുള്ളും നശി ച്ച് പോവും അപ്പൊ അവർക്കു ആ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു ഇതായിരിക്കും, ആ ഒരു കൃഷിന്ന് കിട്ടുന്ന വരുമാനം ഇതായിരിക്കും.
ഉം ഉം
പക്ഷെ ഇതിപ്പം ഇങ്ങനെ ആവുമ്പോ ഏ ഒറ്റയടിക്കെല്ലാം തകർന്നു പോവാന്ന് പറയുമ്പോ ആയി ഇവര് പല രോഗങ്ങള് പിറകേയുണ്ട് ഏതാണ് നിങ്ങള് പറയണ മനസ്സിലായില്ല, പല പേരുകളില് രോഗങ്ങള് വരണുണ്ട്.
മായം ഉണ്ടായേണ്ടേ രോഗങ്ങള് കൂ ചാൻസ് ഉണ്ട് ഇപ്പോ ഇപ്പൊ കൊറേ രോഗങ്ങളും പടർന്ന് വരുന്നുണ്ട്
ആ രോഗങ്ങള് വരണുണ്ട്, നമ്മള് ഇൻസ്റ്റയില് ഇൻസ്റ്റയിലൂടാണല്ലോ അപ്പം അതിനാത്ത് അധികം ആർക്കും പിന്നെ ഇപ്പ പുതിയ ഷിഗല്ല, നിപ്പ, പിന്നെ പല പല ഐറ്റംസ് പനികള് പരിപാടികൾ അങ്ങനെ പല ഐറ്റംസ് രോഗങ്ങള് പേര് കേൾക്കാത്ത രോഗങ്ങളോ ഒക്കെയൊണ്ടാണ്ടിരിക്കൊണ്ടിയും, മായക്കാലത്ത് അതൊന്നുകൂടി കൂടണെന്ന് മാത്രം ല്ലെ
നമ്മളടവിടെ ഒരു മണ്ണിടിച്ചിലൊക്കെണ്ടായി, നമ്മ ഗ്രൗ തിൻ്റെ മേലെ മയേറ്റി
ഓ എന്നിട്ട് എന്താ പറ്റി? ഗ്രൗണ്ട്
ഗ്രൗണ്ട് ആകെ മണ്ണിടിച്ചില്, മറ്റേ നമ്മള് തട്ട് തട്ടായിട്ടല്ലേ നമ്മ ഗ്രൗണ്ട് സെറ്റ് ആക്കിയനേ അപ്പോ അതേപോലെ സെറ്റാക്കി ഇങ്ങനെ വരേനി അയില് ആ മണ്ണ് കുത്തി ഒലിച്ചാണ് മണ്ണും ഇതൊക്കെ പാടെ മണ്ണിടിച്ചിലുണ്ടായി. എന്നിട്ട് ഫുള് ക്ലീൻ ഇത് പ്പോ റെഡി ആയി, ഗ്രൗണ്ട് ഒക്കെ പ്പൊ റെഡിയാ ക്കി ആണ് മഴയ്ക്ക് ഗുണോണ്ട് ദോഷോണ്ട്. മഴ കാരണം കൊറെ സ്ലിപ്പ് ആയി, കുറേ കളികള് മിസ്സായി
ഉം, അത് എല്ലാ കാര്യവും അങ്ങനെയാണ്, അതിനൊരു പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും ഉണ്ടാവും ഉം പ്പൊ ഒരു കാര്യവും പെർഫെക്റ്റ് അല്ലല്ലോ അ മഴയുണ്ടായപ്പോ പ്രളയം ഉണ്ടായി, ഇപ്പൊ കൊറച്ച്, കൊറച്ച് വർഷങ്ങൾക്ക് മുമ്പ്
അതെ അതെ
ആൾക്കാര് എടങ്ങേറായി മഴേത്ത് ആ, ഒരു മയത്ത് ആ ഒരു പ്രളയകാലത്ത് നമ്മള് കേരളക്കാരുടെ ആ ഒരു സാഹോദര്യം, സ്നേഹവും ഒക്കെ വെളിവാക്കിയ കൊറേ സംഭവങ്ങങ്ങളുണ്ടായി. എല്ലാരും സ്വന്തം ത് മറന്ന് ന്നട്ട് ഉം ബാക്കിയുള്ളർ വേണ്ടീട്ട് വള്ളത്തില് എറങ്ങീട്ട് ഏ കഷ്ടപ്പെടുന്നവരെ പിടി ക്യാമ്പൊക്ക് കൊടന്നിട്ട് അങ്ങനെ പല രക്ഷാപ്രവർത്തനങ്ങളും റ്റെ നടത്തിയിട്ട് കേരളത്തിന്റെ കരുത്ത് കാണിച്ച ഒരു സംഭവം ഉണ്ടായി മനുഷ്യ മൊത്തത്തില് കേരളം ഇർമണ്ടിലാണ് എത്രയോ സംഭവങ്ങൾ ഉം വലിയ വലിയ സെലിബ്രി കുട്ടികളൊക്കെ അവർക്കൊന്നും ചെയ്യണ്ടവശ്യല്ല ടൊവിനോ ടൊവിനോ തോമസ് അങ്ങനെ കൊറെ കോർമയുളള പേരാണത് അങ്ങനെ കൊറേ ആൾക്കാര് വലയ വലിയ ആൾക്കാരായിരുന്നു എല്ലാരും തങ്ങളുടെ ഇതൊക്കെ മറന്നിട്ട് മനുഷ്യനായി മാറി സമയാര്ന്നത് ഉം അപ്പൊ ഇത്ര ദുരന്തങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്താണ് നമ്മളെ ഒറ്റക്കെട്ടായി നൽക്കാനുള്ള ഒരു കാരണം കൂടി അത് ആവണണ്ട് എന്നുള്ളതാണ്
ഉം നമ്മള് അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നോണ്ട് നമ്മള് അന്ന് കഴ ലായി അല്ലെങ്കിൽ ഞമ്മൾ എവിടെ എത്തണൂ നമ്മളൊര അവസ്ഥ എന്തക്കണം അതേപോലെ ഇപ്പൊ വയനാട്ടിൽ ഇണ്ടായതൊക്കെ അറിഞ്ഞില്ലേ
ആ വയനാട്ടിലാവും ഒരു ഒരു രാത്രി കൊണ്ടാണ് എത്ര കുടുംബങ്ങളില്ലാതായത് ഉം ഭയങ്കര ക്രൂ ഭയങ്കര ഇതാണ് നമ്മള ആലോയിക്കുമ്പോ ഉം അവരെ കിടന്നുറങ്ങുമ്പോൾ അവർക്ക് അറിയില്ല നാളെ രാവിലെ നമ്മള് ഇവിടെ ഉണ്ടാവൂലാന്നുള്ളത്
അതാ നമ്മക്കിപ്പ അയില്ലേ നമ്മളിപ്പോ നാളെ നീച്ചോ എന്തിനിപ്പോ നീ മച്ചോന്നില്ല എന്നന്ന് സംശയാണ്
ഓ അതെ അതില് ഏറ്റവും കഷ്ടം എന്ന് പറഞ്ഞാൽ അതില് ബാക്കിയായ കുറെേ ആൾക്കാരുണ്ട് ഒന്നും പറ്റാതെ പക്ഷെ അവരു കുടുംബക്കാര മൊത്തം അതില് പോയിഞ്ച്
അതാണ് ഞമ്മളൊക്കെ കുടുംബമായിട്ട് നമ്മളൊക്കെ കുടുംബങ്ങളും വയനാട്ടിലുണ്ട് ഏ ഉം അവിടക്കന്നെ എത്തിയിട്ടില്ല എന്നാ പറഞ്ഞതു ഓല്
ഉത്താരിക്കട്ടെ ഉം അനെ നമ്മക്കിപ്പ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ
അതെ അതെ നമ്മുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ
കാര്യം കൂടിയൊക്കെ ആവുമ്പോൾ അതൊന്നും ഇട്ട് ഇങ്ങനെ പോവാൻ പറ്റൂലല്ലോ നമ്മള നാടും വീടും ഇവിടെള്ള അവിടെ നിക്കാന്നുള്ളേ ഉം അതാണ് നാട്ട്ക്ക് ഒന്ന് രണ്ടു മാസം കൂടി ഇണ്ട് ഉം അത് കഴിഞ്ഞാൽ വരും
ഉം നാട്ടില് വമ്പൻ പരിപാടിയാട്ടോ ലീഗും കാര്യങ്ങളൊക്കെ നടക്കണ്ടണ്ട് ഇപ്പോ
ഏ
ഒക്കെ മിസ് ചെയ്യണണ്ടാവൂല്ലേ
അ നല്ല മിസ്സല്ലേ ഉ ലീഗിന്റെ ആക്ക ഒരു വൈബ്ക്കെ പറഞ്ഞാല് ഭയങ്കര രസല്ലേ മഴ ഇതുകൊണ്ട് പോക നടക്ക ശരിക്കും നടക്കണ്ടോ
മഴ മഴ ഒന്ന് ലീവ് കട്ടി നമ്മള അപ്പ പണിയോ ലീവ് തുടങ്ങാൻ വേണ്ടി നിക്കക്കയാണ് മയൻന്റെ ലീവ് ഇട്ടി നമ്മളപ്പോ പണികൾ തുടങ്ങും കവുങ്ങക്കെടുത്ത് പുതിയ പണികള് തു തുടങ്ങാൻ നോക്കണ്ട്
ഉം പിന്നെ ഈ മഴക്കാലത്ത് അനക്ക് ഈ മഴയെ നോക്കിക്ക എങ്ങനെയാണ് മഴ എന്റെ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
മഴ കാരണപ്പോ നഞമ്മളൊന്ന് വണ്ടി വന്ന തന മോണിലേ
ത്തി
അതെന്താ വെച്ചാല് മഴ സ്ലിപ്പായതാണ് ബ്രേക്ക് കുടിച്ചപ്പോൾ കിട്ടിയില്ല മഴ കൂടുതല് നമ്മൾ സ്പീഡും കൂടുതല് അങ്ങനെ പറ്റി മഴ കാരണം ഇണ്ടായി പിന്നെ മഴ കാരണം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കണു കുറേ ഗുണങ്ങ ഉണ്ടായിരിക്കണു വേനൽക്കാലത്തൊന്നും കിണറ്റില് വെള്ളം തന്നെ ഉണ്ടായില്ല ഇപ്പോൾ മഴ കാരണം കിണറ്റില് വെള്ളം കിട്ടി അന്നെ കുറേ ഗുണങ്ങളും കുറേ ദോഷങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെപ്പോ ഓരോ വിദ്യയാണ്
ആണ് ഉം മ പക്ഷെ മഴന്ന് പറഞ്ഞാല് എനിക്ക എപ്പഴും ഉ ഇവിടെ ഇ ഇപ്പൊ മഴ വെയ്യണ്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടെ രാത്രികളിൽ ചിലപ്പോ ഇങ്ങനെ മഴ പെയ്യും അപ്പൊ ഏതാലും രാവിലെ ആ മഴ പെയ്തതിന്റെ ഒരു അടയാളം ഉണ്ടാവലോ ഫുള്ള് പിന്നേും ചൂടാവും ഭയങ്കര ചൂടാവും അപ്പ മഴയൊക്കെ പെയ് ഇങ്ങനെ നമുക്കന്ന് തോന്നും ആ കോലത്തിലാണ് ഇവിടുത്തെ കലാവസ്ഥ ഞാൻ പറഞ്ഞു നമ്മള ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ആ ഒരു കാലാവസ്ഥയ എന്തോന്ന് വേറെ എവിടെൽ കിട്ടുല്ല ചെങ്ങായി
നമ്മളെ നാട്ടിലത്തെ സുഖം നമ്മളെ വീട്ടില് കിട്ടണ സുഖ നിറുത്ത് പുറത്ത് പോയ അവിടെയും കിട്ടുല്ല
ഉ സത്യം ഓടും കിട്ടൂല അനിപ്പോ എത്ര സുഖ സൗകര്യം ഉണ്ടന്ന് പറഞ്ഞാലും ോ ആര നമ്മെ നാടിന്റെ ദിവം സുക ഒന്ന ഒരിക്കലും കിട്ടില്ല എനിക്കിപ്പ ഇവിടെ നിൽക്കുമ്പോ എത്രയും പെട്ടെന്ന് നാട്ട ട്ടിലെത്തണം അങ്ങനത്തെ ആഗ്രഹം എനിക്കുള്ളൂ
ആ ആ
പക്ഷെ ഇക്ക് ഉ ഇക്ക മഴന്ന് പറയുമ്പ കൊറെ നല്ല ഓർമ്മകളാണ് എന്നന്ന പോലെ അങ്ങനെ കൊറെേ സങ്കടകമായിട്ടുള്ള സംഭവങ്ങളന്നക്ക് മയ ഉണ്ടായിട്ടില്ല ഉ
നമ്മക്ക് ചെറുപ്പത്തിൽ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു ഇപ്പൊ വലപ്പത്തി കുറച്ച് വലുതായപ്പോ നമുക്ക് വെറും കട്ട കാലങ്ങളാണ് മായ കൊണ്ട്
ഉ അതാണ് മയനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരുന്ന കൊറെ ഓർമ്മകൾ നമ്മുക്ക്യവറക്കണ്ടോ കാരണം ചെറുപ്പ മുതലധരള്ള ചെറുപ്പത്തിലെ പേപ്പ ണ്ട് തോണി ഉണ്ടാക്കിയത് മുതൽ ഇപ്പോ വലുപ്പത്തില് നമ്മൾ മഴ അങ്ങനെ വേുള്ളത് വരെ പല ആ ഒരു ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മള അനു വിങ്ങൾ മാറിയതും ഒക്കെ ഉണ്ടാവും
കുറെ പറയണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒര് ദിവസം പിന്നെ പറയേണ്ടി വരും
അതന്നെ നമ്മള് നേരിട്ട് കാണുമ്പോൾ കൂടുതൽ സംസാരി അതെക്കാരം നല്ലത് ഉം ഉം എന്നാ ശരി ആഹ് ഓക്കെ ഞാൻ വിളിക്കണ്ട് ന്നക്കെ